ഹലോ കേ ആഹ് കേക്കിണ്ടെടി ഞാൻ എന്താ തല്ലേ
അതില് പിന്നെ അവിടുന്ന് ഇതേപോലെ ഇങ്ങനെ ആയിപ്പ, ഞാൻ എന്തായാലും കല്യാണം വേണ്ടാ പറഞ്ഞിങ്ങാണ്ട് ഞാൻ സമ്മയി പൂല
ആ
ഞാൻ കരയന്നെയായിരുന്ന. അയിന് കാക്കു ഉഴിഞ്ഞു കൊണ്ടുയി ചോയിച്ചു എന്തെങ്കിലും ഉണ്ടെങ്കി തുറന്ന് പറഞ്ഞോ. ന്ന് പറഞ്ഞെ. കാക്കുനെ മനസിലായി കരച്ച തന്നെ. എല്ലാം പറഞ്ഞു ഉണ്ട്റഞ്ഞ. ഇങ്ങനെ കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു ഫുൾ അഡ്രസ്സും കൊടു ഞാൻ പോയിട്ട് അന്വേഷ ശിക്കും. എന്തെങ്കിലും ഒരു നെഗറ്റീവ് മാർക്ക് കണ്ട കഴിഞ്ഞാ അപ്പ മറക്കണ്ടേരട്ടോ, പിന്നെ ഈ കല്യാണം നടത്തും ഞാന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു, അതില് പിന്നെ കാക്കൂ അങ്ങനെ പോന്നങ്ങാണ്ട് ഇവിടെ വന്ന് പിന്നെ അങ്ങാടി ചെക്കാ അന്നൊക്കെ ഇങ്ങനെ ഈ കല്ലുമേ ഇരിക്കലോ ചെ കന്മാരൊക്കെ. ഈ ബസ്റ്റോപ്പില് കലുമ്മ ആ ആ ആ അങ്ങനങ്ങനെ ഇരിക്കല്ലേ ആള്ക്കാര് അപ്പൊ കാക്കൂന്റെ ഒരു കുടുംബ കാരന്റെവിടെ അവന്റെ ഫ്രണ്ടിൻന്റെപ്പ ഇങ്ങട്ട് ഇവരെടുത് വന്നെങ്ങടെ ചാക്കു കാക്കു വേ കട സിഗററ്റും വാങ്ങ വന്നങ്ങാണ്ട് ചോദിച്ചരെ തീപിടി ഇടുത്തരുന്നേ ചോദിച്ചരെ അപ്പൊ അത് തെ മുജ എന്റെ കെട്ടിയനോട് ചോദിച്ചി അപ്പ ഞാൻ വലിക്കല്ലില് ഞൻ എന്റെ അടുത്ത് ഇല്ലന്നെ പറഞ്ഞപ്പോ എന്ത് ചെങ്ങായിട ഇജ്ജ് പറഞ്ഞുകണ്ടേ അപ്പുറത്ത് ആരെടുത്തു മേടിച്ചിങ്ങാണ്ട് ഇങ്ങന സിഗറ്റ് കത്തി പിന്നെ ഇതേപോലെ ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ ചോയിച്ചിക്ണ് പക്ഷെ ഇതൊന്നും അറിയില്ല എന്റെ ബ്രദറാണ് ന്നുള്ളത് ആൾക്കും അറിയില്ല ഇങ്ങനെ വന്നിക്കാണ്ന്നുള്ളത് ഈയാൾക്കും അറിയില്ല ഹലോ